ഹലോ ആഹ് കേക്ക്ണ്ട്. ഇവടെ ഭയങ്കര ഇടി.
ആഹ് ഇബ്ടെ അത്ര സീനില്ലട്ടോ. ചെർതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊര് മര വിഴ്ച്ച ഇങ്ങനെ ഇണ്ട്.
ആഹ് മിന്നല് ഇല്ല തോന്ന്ണ്ട്.
ആഹ് മിന്നലൊന്നുല്ല. ചെർതായിട്ട് ഇങ്ങനൊര് ചെറ്യേ സൗണ്ടെന്നെ ഒള്ളൂ. ഞാൻ പൊർത്തന്നെ ഇരിക്ക്ണെ.
ആഹ് ഏഹ് പേട്യോന്നുല്ലെ.
ഏഹ്
പേട്യോന്നുല്ലേ
ഇല്ല ല്ല അത്രക്ക് വല്ല്യ സീനൊന്നുല്ല. അയ്ന് മിന്നല്ണ്ടെങ്കി നമക്ക് ടെൻഷനാണ്. മിന്നലൊന്നുല്ല
ആഹ്
ഞാന് ഇതെയ്. ഇത് ഞാൻ പറഞ്ഞിലെ. ചൂലാകീങ്ങൊണ്ടിക്കാ പർഞ്ഞിലെ. ഉള്ള് കേറ്റ്യാ ശെര്യാവൂല. അപ്പൊ ഞാന് പൊർത്ത്ങ്ങനെ.
ആഹ് മക്കള് രണ്ടും ഒർങ്ങ്യേര്ക്ക്യും.
മോള് കളിക്കാൻ പോയ്‌ക്ക്ണ്. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്ക്ണ്ടൗടെ.
അഹ് ശെരി ഇന്റെ മക്കളു ഇവടെല്ല.
ആഹ്
ഇക്കീല്ല ഇക്കീം പോയീണ് അപ്പം ആഹ് അപ്പ ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പം അമ്മക്ക് ഭയങ്കര പേട്യ. അത് ഞാൻ റൂമില് ഫുള് അല പിന്നെ ഒന്നും അറീലല്ലോ അമ്മള് റൂമിലിരിക്കുമ്പളെ.
ആഹ് ഐന് ഉള്ളിലാവുമ്പോ നമക്കൊന്നു അറീല. ഇപ്പ മഴ പെയ്തോന്നും ഞാന അറ്ഞ്ഞിട്ടില്ല.
ആഹ് ഞാനും അത് തന്നെ. ഞാനു ഇങ്ങളെ കോളണ്ടാണ്ടാ ഞാനും എണീറ്റതന്നെ.
ആഹ്
അത് പിന്നെ ഇന്നൊന്നും സ്പെഷ്യല് ഇല്ല. ഇന്ന് ഇള്ളത് ഫുള്ള് ഫ്രിഡ്ജ് കാലി ആക്കല്.
ആഹ് ഞാനും തന്നെ ഇന്ന് ഇന്ന് സ്പെഷ്യൽ ഒന്നും ന്നൊന്നില്ല. പ്രാന്തുടിക്ക അപ്പ ഞാനും തന്നെ വേഗം ഇന്ന് പിന്നെ മോൾക്ക് ഒണക്കമീഷ്ട്ട. ഒണക്കസ്രാവാണെങ്കി ഭയങ്കര ഇഷ്ട.
ആഹ് മക്കക്ക് ഭയങ്കര ഇഷ്ടാണ്.
അഹ്
ആഹ്
അപ്പൊ ഞാന് വേഗം ഒണക് ക്കമീന് പൊരിക്കും ചെയ്തു. എലക്കറിയും വെച്ചു.
ഓഹ് അയ്ശെരി അതന്നെ സ്പെഷ്യല്.
അതെന്നെ സ്പെഷ്യല്. ഏതായാലും ഇഞ് നാളെ തൊടങ്ങിയാണ് തീറ്റ തൊടങ്ങിയാലേ.
ആഹ് ഇഞ്ഞ്പ്പ വീട്ട് ചെന്നാലും ഓരോ ദിവസം ഇനിപ്പോ ആ ബീഫ് കഴ്ണവരെ. ഇപ്പ ഞമ്മള് വീട്ട്ന്ന് ബീഫ് ആഹ് ബീഫ് വീട്ടില് എത്തുമ്പോ ബീഫയ്ക്കും. പിന്നെ ഇബ്ടെഹ് ഇബെടെ ഫ്രിഡ്ജില് വെച്ചിട്ടാണല്ലോ അമ്മള് പോവാ അപ്പം. ആഹ് പക്ഷെ ഈ ബീഫ് ഈ സമയത്ത് ബീഫാണ് മട്ക്കുലേ.
സത്യ പർഞ്ഞെ. ഞാനച്ചാ അച്ചാറിട്ടൊക്കുട്ടൊ കൊറേ. ഞാനെ ഇബെൽക്കെ ആങ്ങളമാര് ബാഗ്ലൂര്ക്ക് കൊണ്ടവാ മാണ്ടീട്ടെ.
അഹ്ശെരി എങ്ങനെയാടല് അച്ചാറെങ്ങനെയാടല് എന്തിലാടല് എള്ളണ്ണേലോ?
ഞാ നമ്മൾത് ബെതൊക്കെ വേഗം കൂട്ടിക്കയ്യും കുറേ കാലൊന്നും വെക്കൂല ചെക്കമ്മാരല്ലേ
ആഹ് ശെരി എള്ളെണ്ണ ഉപയോഗിക്ക്ണെ മ്മള് കൊറെ കാലം ഉപയോഗിക്കാനാ?
വെന്ത്
എള്ളണ്ണ പയോഗിക്ക്ണെ കൊറെേ കാലംപോയ്
ആഹ് കുറെ കാലം നമുക്ക് നി നിത്താൻ വേണ്ടിയിട്ടാണ് നമ്മള് എള്ളെണ്ണ യൂസെയ്ന്നത് അല്ലയീ നോർമലച്ചാറിടുമ്പളൊക്കെ നമുക്ക് സാധാര്ണ മ്മള് പാമോയിലോ സൺഫ്ലവർ ഓയിലൊക്കെ യൂസെയ്താലും മതി.
ആഹ് അയ്ശെരി ചിക്ക അഹ്ബീഫ് പൊരിക്കേണ്ട്യരും ആഹ് ഇല്ല്യ അല്ല്യ ഞാതരേ കഴ്ച്ച്
അദ്യൊന്ന് വേവിക്കാ നമ്മള് കുക്കർല്
ഉം ഉം
വേവിച്ചിട്ട് നന്ന ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മള് ക്കി വീ ട്രെെഫ്രൈണ്ടാക്കൂലെ അതേപോലെ മസാല കൂ ട്ടിട്ടന്ന് അതേപോലെ പന്നെ ഫ്രൈ യെയ്ത് കോരി വെക്ക പിന്നെ നമ്മൾ സദാ അച്ചാറിണ്ടാക്ക്ണ പോൽത്തന്നെ കടുകൊട്ടിച്ചിട്ടും വേപ്പിലിം പിന്നെ അതുപോലെ ഇഞ്ചി വെൾ ത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് മിക്സെയ്തിട്ട് അച്ചാറ് പൊടി ഇട്ടിട്ട് അഹ് അച്ചാറുപ്പൊടീം കാനെ കെ കാശ്മീരിചില്ലിടും
ആഹ് ഓക്കെ ഉം എന്നായിനി എന്തായാലും ഇ ഇട്ടോക്കാം ഇൻശാള്ളാ
ണ്ടാക്കി കയ്ഞ്ഞാ പിന്നെന്ത പിന്നിം ഓര്ക്കൊക്കെ ഓര്ക്കൊക്ക അങ്ങനെയല്ലേ കൊണ്ടവാം പറ്റൊള്ളൂ അങ്ങട്ട്
ആഹ് ശെരിയാ പക്ഷെ നല്ല ടേസ്റ്റും ആണ് ഇൻക്ക്യച്ചാറായാ മതി ആഹ്ഹേ ബ്ലഡ് ഭയങ്കര കെറവാ
ഏഹ്
ഇൻക്കച്ചാറിനോട് വല്യ താല്പര്യല്ലാറ്യ
ഏഹ് ഇൻക്ക്യി ഭയങ്കര ഇന്റ് ആൾ ബെഡെക്കെ ഭയങ്കര ചീത്തറിം ആഹ് ശെരി ഇൻക്ക്യി ഞാന് അപ്പറ് മാങ്ങിയൊക്കെ ഇപ്പണ്ടെങ്കി ഞാനപ്പം എന്തേലും ഉച്ചയ്ക്ക് അച്ചാറിൻക്ക്യിണ്ടാക്കി വെക്കണേക്കാളും ഇൻക്ക്യിഷ്ടം എനിക്കിപ്പാണ്ട്ണ്ടാക്കൂലേ ഞമ്മളഹ് രു ആഹ് ഒർച്ച് കൊർച്ച് അങ്ങനെണ്ടാക്കണം എൻക്ക ആഹ് അപ്പിൻക്ക്യാ ലൈവായ്- റ്റാഅപ്പങ്ങനണ്ടാക്കിണാണിൻക്കിഷ്ടം അപ്പൊ ഞാനച്ചാറ്ണ്ടാക്കും ഇന്ന് ഇപ്പൊ ഞാന് മാങ്ങീണ്ടേനി ചെമ്മീനൂണ്ടായ്നി അപ്പത് ചമ്മന്തി വെച്ച്ട്ട് കൊർച്ച് തേങ്ങീട്ടിട്ട് ചമ്മന്തി പിന്നെ വെണ്ട മാത്രേ ഒള്ളെനി വെണ്ടയും തക്കാളിയും ഒള്ളെര്ന്നു അപ്പൊ അതോണ്ട് കറിണ്ടാക്കി പപ്പടം പൊരീച്ച് മുട്ടയ്ണ്ട് താറാവ് മുട്ടിടണ്ട് ഇവിടെ അപ്പൊ ഞാൻ കഴിക്കല്ല ട്ടോ
ആഹ് ഇനിക്കഷ്ടല്ലേ അന്റൊയിറ ചേറിന്റെ ചോയ വന്നുന്നു നിനിക്കത്
ഞാൻതിരെ കഴിച്ചിട്ടില്ല ഇവിടെറണ്ട അപ്പം പക്ഷെ നല്ലതാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഇതിനൊക്കെ അങ്ങനത്തേനൊക്കെ നല്ലതാണ് പറയണേക്കാ
ആഹ്
അപ്പൊ ഞാന് ഇന്നോട് ഇക്ക കൊറ പറയും
ചൂടാണല്ലോ നമ്മുടെ കോഴിമുട്ട തടുപ്പാണ് പറയണക്കെ
ആഹ് പക്ഷെ എനിക്കന്തോ അറിയില്ല കണ്ടിട്ടൊരു എനിക്ക് കഴിക്കാൻ തന്നില്ല ആഹ് ബയങ്കര നല്ലതാ ഉം താറാമുട്ടയാണ് പറഞ്ഞേക്കാം പക്ഷേ ഞാൻ കഴിക്കേല്ല അയിന് ടേസ്റ്റ് വ്യത്യാസൊന്നും ല്യ അങ്ങനെ ഇല്ല പറയണേ ടേസ്റ്റ്
എനിക്ക് എനിക്കത് അയിൻ്റെ മഞ്ഞ കഴിക്കുമ്പൊ ഒരു ച് ചെമക്കൊരു
ചേർപായോണ്ടോ ആഹ് ഞാൻ കഴിച്ചിട്ടില്ലിതുവരെ കഴി ചെലപ്പോ കഴിച്ചാ റെഡി ആയിരിക്കു ക്കും അപ്പൊന്നോട് ഇക്കാറയും ഒന്ന് കയിച്ചോക്ക് ഒന്ന് കയിച്ചോക്ക്ന്ന് പറയേ ഞാൻ ഇവിടെ നാടൻ മുട് കോയി ഇട്ട മുട്ട അത് ഇടുത്തോളാം താറാവിട്ട മുട്ട ങ്ങള് തിന്നോളി പറയും ഞാൻ അങ്ങനെ പക്ഷെ മോന് ഇന്നലെ താറാമുട്ടേണ്ന്ന് അറിയില്ല ഓന്ക്ക് മോൻ പറയേ എനിക്ക് താറാമുട്ട വേണ്ടട്ടോ അത് കോ താറാവിന്റെ ചോട്ടിൽ വെച്ചു കൊടുത്താളെ കുഞ്ഞുങ്ങളുണ്ടായിക്കോട്ടെ പറയും മോനെടുക്കാൻ സമ്മയ്ക്കൂല അപ്പം എന്താ പറയാ ഇപ്പ എന്താ ഇന്നലെ ഇക്ക പൊരിച്ചിട്ട് ഇവ ഫുഡൊക്കെ കയിച്ചേന് ശേഷം അവൻ വന്നാണ്ട് എനിക്ക് മുട്ട ഉണ്ടാരണം അങ്ങനെ ഓൻ നിങ്ങളും പറയല്ലീറ്റു പറഞ്ഞ് അപ്പൊ പറയാതെ ഓൻ കയിച്ചതേ അപ്പ ഞാൻ ചോയ്ച്ച് എങ്ങനെ ണ്ട് എന്തേലും വ്യത്യാസം ഉണ്ടോടാ താറമുട്ടേണ്ങ്ങനെ അതില്ന്നെ വലിയ കൊഴപ്പല്യ എനിക്ക് തോന്നുന്നു ഓനും അങ്ങനെ തന്നെ ഇന്ന പോലെ തന്നെയാണ് ഇങ്ങനെ ചോയ് ക്കു മാറിയാലൊരു അങ്ങനെ ചെലോൾക്ക് എല്ലോം ത്തൊരു ടേസ്റ്റ് വേഗം ങ്ങട് കിട്ടുവല്ലോ ആഹ് മനസ്സിലാവുല്ലോ പക്ഷേ ഓനത് മനസ്സിലായില്ല തോന്ന്ണ് അപ്പൊ എനിക്കു തോന്ന്ണ് വലിയ കൊഴപ്പല്ലാ തോന്നുന്നുണ്ട്
ഉം എന്റെ ഹസ്ബൻറാണ് അങ്ങനത്തേന്റെ ഒക്കെ താറാ മുട്ട താറാവിന്റെ എറച്ചി മൊയലി
ആഹ് അയ്ശരി ഞമ്മക്ക് ആഹ് എന്തോ പോലെ ഞമ്മക്ക് ചിക്കൻ
ഞമ്മക്ക് എനിക്ക് ചിക്കൻ കഴിഞ്ഞേള്ള് എറച്ചി എവിടെ പോയ് കഴിഞ്ഞാലും എന്ത് ചോയ്ച്ചാലും അൽഫാമും മന്തീം വേറൊന്നും വേണ്ട
അതെ ഞാനും ഇപ്പം സാധാരണ ഇവിടെ എന്നും അങ്ങനെ അൽഫാം പെരുപിരി അങ്ങനെ എന്തെങ്കിലു അന്നെ അപ്പൊ ഇക്കറഞ്ഞ് ഇപ്രാശ്യം വന്നേനി ഇപ്പ ഇപ്രാശ്യം ചോറൊന്നും വാങ്ങണ്ട അമ്മക്ക് ഇജ് വെച്ചോ ഇയ്യ് കുക്കറിലാണ്ട് വെച്ചോ പറഞ്ഞ് അപ്പൊ ഞാൻ വന്നെ ഞാൻ കുക്കറിൽ വെച്ചിട്ടിങ്ങളിപ്പോ നാളെ തിന്നൂലാന്ന് നീയോ
ഇ
അപ്പ ആള് ന്താണ് അപ്പൊ എനിക്ക് രാവിലെ നോമ്പിനൊക്കെ നോമ്പിന് ഞമ്മള് എങ്ങനെ കാട്ടിക്കൂട്ട്യാലും യ്ക്കറിയില്ല ആ ഒരു ഇതിന്റെ വർക്കത്ത് കൊണ്ടാണോ അറിയില്ല എല്ലോം നല്ല ടേസ്റ്റ് ആയിരിക്കും
ആഹ് സത്യാ പറഞ്ഞ നോമ്പൊറക്കാൻള്ളത് നമ്മൾ ഒരു ഉപ്പും കൂടി നോക്കാതല്ലേ നമ്മൾ ഉണ്ടാക്കണ
ആഹ് നോക്കാതെ എടുക്കണം പക്ഷെ എല്ലോം നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ അത് ഫ്ലോപ്പ് ആവലില്ല പക്ഷെ നമ്മൾ എല്ലതും ഒരുങ്ങി അങ്ങനെ വെ ക്കണ സാധനങ്ങൾ എന്തെങ്കിലൊക്കായിറ്റ് ഒരിതുണ്ടാവും
എനിക്കെങ്ങനെ അറിയോ ഉണ്ടാക്കണ സമയത്ത് അത് ആരും പറ്റൂല നമ്മളൊറ്റക്ക് ഇങ്ങനെ നിന്നുണ്ടാക്ക ണം അങ്ങനാണെങ്കി എൻ്റെ ഫുഡ് നല്ല അങ്ങനെയെല്ലാരും കൂടെ കൂടിട്ട് ഒരാൾ കൊറച്ച് മഞ്ഞളിട്ട് ഒരാൾ കൊറച്ച് മൊളകിട്ട് അങ്ങനെണ്ടാക്കിയാ എൻ്റെ ഫുഡ് ഫ്ലോപ്പാവും
ആഹ് ഞമ്മക്കും ടെൻഷൻ ആവും
ആഹ്
എല്ലാരും നോക്കിയിരിക്കുമ്പോ തന്നെ ആഹ് ആഹ് ക്ഷെ ഒച്ചക്കെ ഉണ്ടാക്കുമ്പോ ഞാനും ഞാൻ പറയും ഇങ്ങളെ മാതിരി അത്ര ഒരു കുക്കറിയല്ല ഇങ്ങള് നല്ല ഇങ്ങള് നല്ല കുക്ക് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണ കേക്കുമ്പോ നമക്ക് ഇങ്ങനെ ആഹ് നമുക്കിങ്ങനെ
എഹ് ഇഷ്ടമാണ് എനിക്ക് എനിക്ക് കുക്കിങ്ങ് പറയണത് ഒരു പാഷൻ പോലെയാണ് എനിക്ക് എന്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ് ടാമാണ് ഇങ്ങനെ വെറൈറ്റീസ് ട്രൈ ചെയ്തോക്കാൻ ഒക്കെ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ഇഷ്ടല്ല ഹ
അത് ശരി എനിക്ക് ക്ലീനിങ് കഴിഞ്ഞാൽ ഒരു മൈൻഡ്നു റിലാക്സേഷനാ ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോ ഒരു ഒരു നമുക്കൊരു ഒരിതാണല്ലോ
ആഹ് ഇപ്പ അതല്ല ഇങ്ങനെ പരന്ന കിടക്കണ കാണുമ്പോ എനിക്ക് തലവേദന എടക്കാൻ തരാം എനിക്ക്ത് ചടായിക്കൊടി ഒന്ന്ണെങ്കിലോ ഒന്നുംക്ക് കറക്റ്റ് ടൈമിങ്ങുണ്ട് ആ ടൈമിന്റെ സമയത്തിന്റെ പണി ഒരിങ്ങണം അതൊക്കെ എൻ്റെ ആ സമയ കഴിഞ്ഞിട്ടില്ലെങ്കി പിന്നെ എനിക്ക് തല കുത്തി
ആഹ് ശരിയാ നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ നമുക്ക് ശീലായി വന്നാലേ അതിന്റെ ഇടയിൽ ഭയര ബുദ്ധിമുട്ടായിരിക്കും അതെനിക്ക് എന്റെ വീട്ടു പോയാ എനിക്ക് ഭയങ്കര ഗതിയടാ കാരണം നമ്മള ഒരു സമയത്ത് ഒതുങ്ങി നമ്മള് കിടക്കണ ആ ഒരു ടൈമ നമുക്ക് നമുക്ക്ങ്ങനെ നമ്മള്
അങ്ങനെ പറ്റില്ല നമുക്ക് അവിടെ ചെന്ന പിന്നെ ഞാൻ എണ്ട് അടെന്നണ്ട് വാനമ്പാടി എന്ന് പറയില്ല എല്ലടുംത്ത് കൂടി എനി എല്ലടും എത്തണം
ആഹ് ഇവിടെ ഞങ്ങള വീട്ടിൽ അങ്ങനെയല്ല കാരണം ഞങ്ങള വീട്ടിൽ അത്രയും ഇപ്പം എല്ലാരും പേരുകുട്ടികളന്ന ഒക്കെപാടെ കൂടുമ്പോ പ പന്ത്ര പതിനൊന്ന് മക്കളുണ്ട്
ഹാവൂ
അപ്പൊ പ പതിനൊന്ന് മക്കൾക്കും ഉമ്മടേ ഫുഡ് കൊടുക്കുമ്പോക്കും ഇത് വെക്ക ഫുഡ് കൊടുക്ക പാത്രമുറ ഫുഡ് കൊടുക്ക പാത്രമുറ ഇ ഇതന്നെ പരിപാടി ഞാനിങ്ങനെ ആലോചിക്കു ഭയങ്കരതാ ചില സമയത്ത് ഞാൻ പറയും വായൻറെല്ലാം എന്തെിലും ടുത്തോളിയ പറഞാ കണത് കളഞ്ഞാ മതിയല്ലോ
എല്ലാരും വരുന്ന സമയത്ത് തവി അപ്പ ഡിസ്പോസലടുക്കും
ആഹ് പെരുന്നാളൊക്കെ ആവുമ്പോ ചില സമയത്ത് ഒരു ദിവസം ഞങ്ങള് രണ്ട മൂന്ന് ദിവസടു പ്പിച്ച് നിക്കുമ്പോ ഡിസ്പോസബിൾ ഒും അവിടെ പറഞ്ഞാല് എന്താ പറയാ ഇപ്പനോട് നമുക്ക ഇങ്ങനെ ഒറ്റക്കല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാനൊരു മടിയിരിക്കുവല്ലോ അങ്ങനല്ല ഇപ്പന്നെ അവ ങ്ങനെ ചെലവാക്കണതു ഒക്കെ ഇപ്പല്ലേ ഇപ്പൊ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ നമക്ക് എടാ അത് കൊണ്ടവര് അങ്ങനെ പറയാം പക്ഷെ ഇപ്പംമ്മ അമ്മ ആഹ് ഞമ്മളെല്ലാരുംമ്പാട് വരുമ്പോ തന്നെ ഇപ്പാക് അത്യാവശ്യം നല്ല ചെലവ് വരും അപ്പൊ പിന്നെ ആഹ് അപ്പ പിന്നെ ഞമ്മള് അങ്ങനെ ആക്കണ ശരില്ലോ വിചരിച്ചിട്ട് ഞങ്ങള് എങ്ങനെങ്കിലുംക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും
പിന്നെ അന്നത്തെ ഫംഗ്ഷന്റെ കുറെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ ഉണ്ട് അവടെ
ആഹ് അത് ശരി
ഞാനതൊന്നും അത് തിരിച്ച് കൊടുത്തിട്ടുണ്ടായില്ലാന്ന്. അതോണ്ടിപ്പോ നല്ല സുഖ എന്തേലും ചെറിയ പരിപാടിയുണ്ടാവുമ്പോൾ ഞാനതെല്ലാം എടുക്കും. കിട്ടിയാസേമന്തി.
ആഹ് കൊറെരെ കുട്ടികള് വരുമ്പളും അല്ലെങ്കിൽ കൊർച്ച് ആള് വരുമ്പോളെക്കെ നമ്മെക്ക് പാത്രം ആഹ് വെള്ള പ്ലേറ്റ് എടു താ അത് വെ നമുക്ക് പേടിയാ എടുത്ത് മൂറുമം തന്നെ ല്ലേ.
അതില്ല. ഞാനും ഫറാമിക് എടുക്കലേല്ലട്ടേ. സെറാമിസിസ് വന്ന എന്തേലും ക മേ ഗസ്റ്റക്കണ്ടാങ്ങ് എടെക്ക്. പിന്നെ എനിക്ക്. ഇതിന് പിന്നെ ഹൗസ് വാമിങ്ങിന് പ്ലാസ്റ്റിക്കിന്റെ തെക്കെ തന്നെ വൈറ്റ് കിട്ടി ഗുറുപാട്.
ആഹ് വൈറ്റ് ആഹ് പക്ഷെ അതും ഭയങ്കര ക്ലീനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എണ്ണൊക്കെണ്ടെങ്കിൽ.
ആഹ് പിന്നെ പക്ഷെ ഞാൻ അവിടുത്തെ ഫേറിയായിട്ട് യൂസ് ചെയ്യുന്നേ. ഖത്തിർന്ന് കൊണ്ടു വന്നത് അത് ഏറ്റ് പെട്ടെന്ന് പോം.
അയ് ശെരി. എനിക്കിവിടെ എന്താ പറയാ
അതേപോലെ, പെട്ടെന്ന് മേൽ നമ്മൾക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് പോവറിയോ?
അയ് ശെരി
ഞാൻ നിലം ക്ലീനാക്കാനും കൂടി. ഞാനിയൊരു രണ്ട് ഡ്രോപ്പ് മൂന്ന് ഡ്രോപ്പൊക്കെ ബക്കറ്റിക്കൊന്ന് ഒഴിക്കും. ന നെല ന്നലെ ന്തേലൊരു ഇതാക്കാരം. എണ്ണ എണ്ണത്തിന്റെ, എണ്ണെന്തെര് പാടക്കൊണ്ടെങ്കിൽ നമ്മെക്ക് വ ത് വേം പോ
ആഹ് ശരി എന്നായിക്കോട്ടെ. മയ പെയ്തു തോന്നണ്. മ ഇടി പോയി വന്നു. ശെരിട്ടാ.